ഹെലോ ആഹ്
എന്താ വിശേഷം?
നല്ല വിശേഷം എന്തൊക്കെയ്ണ്ട് അവ്ട്ത്തെ വിശേഷങ്ങള്
നല്ലത് ചായ കുടിച്ചോ ഉം മയെ ടേ എന്താ കടി
ഇന്ന് ഏ കടി പ്രത്യകിച്ചെത്തുന്നില്ലാ ന്ന്ഉച്ചക്ക് ബിരിയാണിണ്ടായി അപ്പൊ അത് കൊറച്ച് തിന്ന് ചായടിച്ച് അങ്ങനെ
അങ്ങനെ എ ഏ എന്തേന്ന് ബിരിയാണി ആക്കിയെന്തേ
അത് ഇന്ന് ഞറാഴ്ചയല്ലേ സണ്ടേ ആയോണ്ട് വേ ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയണ്ട് അപ്പൊ അവിടെന്ന് ഫുഡ് തന്ന് കല്യാണണ്ടായൊണ്ട് വാക്കില്ല ഫുഡ് ഇങ്ങട്ട് കിട്ടും
ഏഹ് അങ്ങനെ
അപ്പൊങ്ങനെ അതെന്നെ ആഹ് ഇങ്ങക്കെന്തേ സ്പെഷ്യൽ എന്തങ്കിണ്ടോ
ഞങ്ങക്ക്ന്ന് ഇല്ല രാത്രിയാക്കചാരിച് രാത്രിന്ന് രാത്രിയാവുമ്പേളെ ഹസ്ബൻഡ് ഓലൊക്കെ വരുന്ന് പിന്നെ ഇന്റെ വീട്ട്പോവും ഇപ്പൊ ഇന്റെ വീട്ടിലാള്ളത് ഹസ്ബന്റെ വീട്ട് ക്ക് പോവും നാളെ സ്കൂളൊക്കെള്ളതല്ലേ സ്കൂള് പൂട്ടിന്‌വന്നതാ
ഏഹ് നാളെ ഇഞ്ഞ് സ് കൂൾ ഇപ്പ രണ്ടീസം സ്കൂള് ലീവ് ആയിനല്ലല്ലേ മുഹറം ഒമ്പതും പത്തൊക്കെ ആയോണ്ട്
ഏഹ്
രണ്ടീസ സ്കൂള് ലിവേനിലേ മുഹറം
ഉം ഉം രണ്ടീസം സ്കൂൾ ലീവലേനൊ മുഹറം ഒമ്പതും പത്തിനും നാലീസം ലീവിട്ടി ഞങ്ങക്ക് ഓള് ചെറിയ കുട്ടി എൽ കെ ജി ലായോണ്ടേ
ആഹ് മ മദ്രാസിന്റെ കീഴില ഓള്
മദ്രസിന്റെ കിഴിലല്ല അല്ലാതെന്നേണ് സ്കൂള് തന്നെ ആയിറ്റാ
മുഹറം ആഹ് ഒമ്പതും പത്തും ലീവ്ണ്ടാവോ ഒമ്പത
ഉം ഉണ്ടാവേ ചെറിയ സ്കൂളാ നാല് വരേള്ള സ്കൂളാണ്
ഏ ഇഞ് പകരൊക്കെ ഇടുക്കൊ പകരൊക്കെ ഇട്ക്ക്ണ സ്
ഇല്ലല്ല മ് മ് അങ്ങനെ ഇട്ക്കലില്ലട്ടോ ചെറിയ പിള്ളാരല്ലേ എൽ കെ ജിലല്ലേ അപ്പ അയിനായിറ്റില്ലല്ലോ ആഹ് അപ്പോ അങ്ങനെ പിന്നെ എട്ത്ത്ള്ള സ്കൂളൂആണ് ഇപ്പൊ പുതിയെ തൊട്ങ്ങിയെ
ആഹ് ആഹ് ഇന്റെ മോക്കും അങ്ങനെആവും ക്കു നാല് ദിവസം ഒയിവിട്ടീനിം ഞങ്ങള് പിന്നെ വിര്ന്നൊന്നും പോയില്ല ഞങ്ങളയിന്റെ മുന്നെ പോയി വന്ന് തെനി ആഹ്
ഏ
അപ്പൊ പിന്നെ എ ആ എൽ കെ ജി ലാ എനിക്ക് ഒരാള് ള്ളു എൽ കെ ജിലാണ്
കുട്ടി ആണ് കുട്ട്യോ
പെങ്കുട്ട്യാ
ആഹ്ആഹ് ഉ
ഉ എപ്പളാഹസ്ബന്റെ വീട്
അല്ല കൊറച്ച്പോവാണ്ട് ഉം അതെ ഇങ്ങനെ ലോങ്ങാണേ അപ്പ് അപ്പൊ ലോങ്ങകുമ്പോ പിന്നെ ഇങ്ങനെയൊക്കെ പോയി നിക്കാ പറ്റുള്ളൂ ഇനി കൊറ്ച്ച യിഞ്ഞാ വരെ കാരം രണ്ട് മൂന്ന മണിക്കൂറത്തെയാത്രണ്ട് രണ്ട
ഏ ഏ അപ്പ ചെ ചെറിയ കുട്ടിക്കെല്ലേ ചെറിയ
ചെറിയ കുട്ടി ആഹ്ചെറിയ കുട്ടിക്ക് രണ്ട് വയസ് ആ ഹ് പിന്നെപ്പോ മൂന്നാമത്തെണ്ട് വിശേഷണ്ട്
ഉ ഏ ഏ ഉ എന്തെങ്കി ചർദ്യോ ക്ഷീണോ അങ്ങനെക്കെണ്ടോ
ദി ക്ഷീണൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ നാല് വരെ ഇണ്ടായിരുന്നു അഞ്ചക്കെ ഇപ്പൊ ഒന്ന് മാറി വര്ണോളു എടക്കൊക്കെണ്ട് ക്ഷീണാണ് തലമിന്നലും ക്ഷീണ കൊയക്ക്
ആഹ്അപ്പൊ ഉം മെറ്റേ കുട്ടിനെ നോക്കാൻ ബുദ്ധിമുട്ടൊന്നുല്ലേ ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുലേ രണ്ടയ്സ് ആയ ആ അവിടെ ബന്റ്റിന്റെ വീട്ടിലാരാഉമ്മീം നോക്കാൻ ആളൊക്കെ ഉണ്ടോ
നോക്കാൻ എല്ലാരും സുഖല്ലായ ക്കെ സുഖല്ലായി ഹെ ഉമ്മാക്കായാലും ബ്ലോക്ക് ക്കിന്റെ തോക്കെ കഴിന്നതാണ് പിന്നെപ്പോ നാത്തൂനുണ്ട് അങ്ങനെയൊക്കെ
അഹ് ഞാൻ സ്കൂളൊക്കെ ഇണ്ടായോണ്ട് വിരന്ന് നിക്കാമ്പോ കൈയൂലകാരം ല്ലെനിക്കാൻ സ്വന്തം വീട്ടിൽ നിക്കാനും കയൂല സ്കൂള് മോക്ക് ഒന് സ്കൂൾ ഉണ്ടാവുമ്പൾ
ആഹാ അതന്നെ
മ് ഉം ഇവിടെ ഇമ്മണ്ട് ഉപ്പല്ല ഉമ്മയും ഹസ്ബന്റും മോളുംന്റെ ഹസ്ബന്ഡന്റെ പെങ്ങളും ഉണ്ട് മ് മ് മ് ആ പെങ്ങൾ പഠിക്കണ്
ഹ് ഉം പിന്നെ ചെക്കന്റെ എന്തെത്തിനാ പഠിക്കുന്നത്
ഓൾ എന്താ പ്ലാസ്റ്റു
ഏ ഹസ്ബൻഡ് നാട്ടിൽ തന്നെകാരല്ലേ മ് മ്
ഉ ഇനി എന്താ ഇനി ഫുഡൊക്കെ കഴിച്ചു പോവാലെകാരം ലെ ഫുഡ് എങ്ങനെ വാങ്ങാണ അതവടെ ഇണ്ടാക്കെ ഹെ
ചോറുംണ്ടാക്കും ഉമ്മന്ന് വരാനാവകുമന്ന ഉണ്ടാക്കാന് കുക്കറില് ഉം അങ്ങനെ
നാളെ രാവിലെ അഹ് കുറച്ച ദിവസം ഇവിടെ നിക്കുമ്പോ പിന്നെ ആ അവിടെ പോകുമ്പോ ഒരു ത ഒരു തപ്പിത്തടി അങ്ങനെയൊക്കെ ണ്ടാവോ ഹെ
നീകൊള്ളു
ആ ആ അങ്ങനെക്കെണ്ടാവും ഇൻക്കും അങ്ങനെന്നെ കൊറേ ദിവസം അവടെ പോയി നിക്കുമ്പോ പിന്നെ ഇവടെ ചെലാ ആണെങ്കി രണ്ടീസം കയ്യും ഉം
പിന്നെ എന്താ ചെടികളക്കണ്ടോ വീട്ടില്
ഉം ചെടികള് കൊറവാ കൃഷിയാണ് ഹസ്ബൻന്റെ വീട്ടിലാണ് അവടെ ഉമ്മണ്ടാക്കും അവടെ വാർപ്പിന്റെ നെറുലെ
ആ ന്താ എങ്ങനെ മയെക്കെ ചെയ്യ വരും എന്താ വെള്ളം കേറ്ണതൊക്കെ ഇണ്ടോ അങ്ങൻ ത്തെ ഏരിയെ മഴക്കെ പെയ്താ ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാവോയ്ചാ വള്ളം കേർണക്കെ ഏരിയെ ഉം
അങ്ങത്തെ ഏരിയൊന്നല്ല കൊർച്ചൊക്കെ കായലൊക്കെ കൊർച്ച് ദൂരെണ്
ആ അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇണ്ടാവ് ല ലെ അങ്ങളവടെ വള്ളം വെള്ളം കേറൊക്കെ ചെയ്യും അധികം മഴെയ്താല്
ഉം
വെള്ളം കെർലൊക്കെ ട്രിപ്പക്ക പോവോ പോവേണ്ടോ
ട്രിപ്പക്കെ പെര് പെര്ന്നാക്ക് പോയിവന്നതാ പിന്നെ പോയീല്ല പെര്ന്നാ
ഏ ഏ എല്ലാരും പെ ഏ എല്ലാ ഫാമിലിം ഇണ്ടായിന്യോ
ഇല്ല ഞങ്ങള ഫാമിലി ഇന്റെ വീട്ട്ത്തെ ഇന്റെ വീട്ട്ത്തെ ഫാമിലി ഉപ്പി ഉമ്മീം അളിയനും താത്തി കുട്ടിയളും ആങ്ങളാരും ഞങ്ങളങ്ങനെ ചെറിയ ഫാമിലി ആയിട്ട് അങ്ങനെ പോയി പൊന്ന്
ഏ ഒരു ദിവസം ഒരു വണ്ടി ട്രിപ്പായിട്ട് ലെ ഏ സ്റ്റേ റിസോട്ടിലൊക്കെ നിന്നോ ഏ
കുട്ടികള് പറയല് തൊട്ങ്ങിട്ടേ ഏ മ്മക്ക് സ്വിമ്മിംപൂള് ഇള്ള സ്ഥൽത്ത്ക്ക് പോവാർഞ്ക്കാണ്ടെ അങ്ങനെ ആ ആ അപ്പ കുട്ടിയെക്ക്ള്ള അങ്ങനെ നോക്കിക്കാണ്ട് പോയി ഞങ്ങള് സ്റ്റേ നിന്ന് പിറ്റേന്ന് പോന്ന്
ഏ അങ്ങനെ എട്ക്കട്ക്ക് പോവേണ്ടോ
പിക് ഇല്ല പോയിട്ട് കൊറേ ആയിക്ക്ണ് ആദ്യായിട്ടാണ് എ എല്ലാരും ഒപ്പം ഇണ്ടാവൂല ഒരുമിച്ണ്ടാവൂലെ ഒന്നേല് ഇന്റെ ഹസ് സ്ബെന്റ് ഇണ്ടാവൂല അല്ലെങ്കി താത്താന്റെ ഇണ്ടാവൂല അങ്ങനെപ്പ രണ്ടാളോപ്പം നാട്ടില്ണ്ടായപ്പ അങ്ങനെ പോയതാണ്
ഏ എന്താ വെക്കേഷൻലൊക്കെ പോവെണ്ടോ
ആ വെക്കേഷൻ ല് പർഞാല് എട്ക്ക് കൊറേ ആയിക്ക്ണ് ഇപ്പ അങ്ങനെ പോയി
ഉം അവടെ എങ്ങനെ ബീച്ചോ അങ്ങനെക്കെ ഇണ്ടോ
ഉം കോഴിക്കോട് ഉം കോഴിക്കോട് ബീച്ചില്ലേ അങ്ങനെക്കെ ഇണ്ട് ഉം അവടെ എട്ത്ത്ണ്ടോ
ആ ഇവടിം അങ്ങനെന്നെ കോഴിക്കോട് തന്നെ ഞങ്ങളെ ബീച്ച് പിന്നെ ഉം ചെ വല്ല്യോളങ്ങനെ പാർക്ക്ക്കൊക്കെ കേറ്ണെ ഇഷ്ടയ്ക്കാര ലെ
ആ പാർക്ക് ഇഷ്ട അത് പോവുമ്പോക്കെ പറിം ഇപ്പച്ചി അവ്ടെണ്ട് പാർക്ക് ഇപ്പച്ചി ഇവടെണ്ട് പാർ ക്ക് അങ്ങനെ പറിം നമ്മുക്ക് പാർക്ക്ക്ക് പോവ വള്ളത്തില് ആ
എപ്പളും പറിം ഒഴിവ് ഇണ്ടാവ്മ്പം നമുക്ക് എങ്ങട്ടെങ്കിലും ഒന്ന് പോവാ എങ്ങട്ടെങ്കിലും പോവ പറിം ഉം എ എവിടെ ആഹ് പിന്നെ ഓരോരോ സ്കൂളൊക്കെ പോകുമ്പോ കുട്ടികള് ഇങ്ങനെ പറയാ അവിടെ പോയിനി ഇവിടെയക്കെ പോയിന്ന് പറയ് അത് ഒക്കെ കെട്ടു ഉപയോഗിക്കുമ്പാ ആഹ്- പിന്നെ എങ്ങനെ സ്കൂളില് എങ്ങനെ ഫുഡ് ഒക്കെ കൊണ്ട് പോവ്‌ല
ആഹ് ഫുഡ് കൊണ്ട് പോവ്‌ല ഓ ല്ക്ക് എല്ലാതെ ഫുഡ് കൊണ്ടോകണം സ്നാക്സ് കൊണ്ടോണം പിന്നെ ഉച്ച ഉച്ചക്കുള്ള ഭക്ഷണത്തിനുള്ള ചോറും കൊണ്ടുപോണം അങ്ങനെ കൊണ്ടുപോകും ഉം നോക്ക് ആക്കാന് ചോറിപ്പോളും വാണ്ടാന്ന്പറല്ല ചോറ് എല്ലാ തിന്നൂല ഭക്ഷണം കയിക്കൂല്ലേ അപ്പൊ മതിയാനല്ല അപ്പ എനിക്ക് സുഖാണ് പിന്നെ ചോറ് ആക്കണ്ടല്ലോ രാവിലത്തെ അപ്പ ഒണ്ടാവല്ലോ ആ അപ്പം ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ അതുകൊണ്ടൊവും വൈകിട്ട് എന്തേലും കൂട്ടാനരിഞ്ഞ ഉള്ളി - കൂട്ടാനോ തക്കാളി അങ്ങനെ എന്തേലുംയൊക്കെ ഒണ്ടാക്കി കൊടുക്കോ ഉം പായസം കൊണ്ടോണം
വണ്ടിയ്ക്കെ അവിടെ വണ്ടി വരില്ല ഓക്ക് സ്നാക്സ് അവിടെ ഒണ്ടാവും അവിടെ കഞ്ഞി കൊടുക്ക്ല സ്നാക്സ് എന്ന് പറഞ്ഞട്ട് ഫുഡ് കൊണ്ടോണം ഉം ഫുഡ് കൊണ്ട് പോണം ഇവക്കും അങ്ങനെ തിന്നാൻ മടിയാണ് ആഹ് ബസ്സ് ആ
ഇവിടെയും മടിയാ ഹ് ഹാ
തിന്നാ മടിയാണ് എന്നോട് കൊറ- കൊറച്ചിട്ടാ മതിയാര്ന്ന് കൊണ്ടുപോകുന്നത് പേരിന് കൊണ്ട്പോകും ടീച്ചറൊക്കെ തിന്നിട്ട് എണീക്കാൻ പറയുള്ളു പറഞ്ഞാട്ടെ
ആഹ് ആഹ് അതാണ് ഉം പിന്നെ നിസ്കാര കഴിഞ്ഞോ
മുവാണ്ടാൻ മാങ്ങ നിസ്കാരം കഴിഞ്ഞരാഴ്ചയ്
ഉം ഞാന് വാങ്ക് കൊടുത്തപ്പോളാ അതിന് അവിടെ വന്നത് അനോ അതെ ഇത് ഇത് കൂടി ചെയ്തിട്ടാണ് കട്ടാ ക്ക വച്ചിട്ടാണ് ഞാന് വന്നേനേ ഹി ഹി ഹി ഹ് പിന്നെ മഴ ഒണ്ടോ നിങ്ങക്ക് ഇപ്പോ
മയ ഇപ്പ പോയിണ് കുക്കൊക്കെ ചെയ്യണ ഇഷ്ടാ ആഹ് നാടൻ പിന്നെ കുക്ക്- കുക്കിങ് ഒക്കെ ഇഷ്ട്ടയാണോന്ന് ചോദിച്ചേ
ആഹ് ഇഷ്ടൊക്കെയാണ് അറിയണോ-
ഉം ഇപ്പ ഇങ്ങനെ എല്ലാ എല്ലാതും അങ്ങനെ ഭക്ഷണൊക്കെ പെറ്റായ്മ അങ്ങനെ-
ആഹ പറ്റായ്മ ഇണ്ടായിന്ന് കോഴിയും ബീഫും അങ്ങനൊന്നും പറ്റൂല അപ്പൊ ഫസ്റ്റിലൊക്കെ ഇപ്പൊക്കെ പറ്റൂല പറഞ്ഞു ഇപ്പൊ ഇനി ബിരിയാണി മാത്രം പറ്റ- പറ്റൂല അല്ലാത്തൊക്കെ പറ്റും ബിരിയാണിയ എന്താന്ന് അറിയത്തില്ല ബിരിയാണി ആ ഉള്ളിയൊക്കെ ചതച്ചിക്കാണ് എല്ലാവും മിക്സ് ആക്കി ഇണ്ടാക്കണതല്ലേ എനിക്ക് സപ്രയിറ്റ് ആയിട്ട് പറ്റുള്ളൂ ഇപ്പൊ കബ്സ് ആണെങ്കിലും മന്തിയാണെങ്കിലുംക്കെ ഉം ആഹ് അങ്ങനെ ആഹ് അപ്പൊ ഇന്ന് ഉമ്മാനോട് പറഞ്ഞെ ബിരിയാണി ഒണ്ടാക്കേണ്ട നെയ്ച്ചോറ് ഒണ്ടായിക്കോളി കടായി ഒണ്ടായിക്കോളി എനിക്കതേ പറ്റുള്ളൂ കേട്ടോ പത്ത് എളുപ്പമാണല്ലോ കടായി ഒണ്ടാക്കി നെയ്ചോറ് കുക്കറിലാണ് തീൻ വെച്ചാലേ
ആഹ് അവിടെയാരാ നാത്തുൻമാര് അങ്ങനത്തെ ഓലൊക്കെ ഒണ്ടോ
ആ അവിടെ വല്യ കുടുംബാണ് അവിടെ ഏഴ് മക്കളാ ഹസ്ബൻഡ്‌ രണ്ടാമത്തെ മൂത്തശം- മുത്തച്ഛൻ വേറെ പോയി ഞങ്ങള് ഇനി ഞങ്ങള് തന്നെയാ പോവാനുള്ളത് ഞങ്ങൾക്ക് സ്ഥല- ക്കണ് പിന്നെ മൂന്ന് നാത്തൂമാരുണ്ട് രണ്ട് നാത്തൂമാരെ കെട്ടിച്ചു ഒരു നാത്തൂവിനെ കൂടി കെട്ടിക്കാന്ണ്ട് രണ്ടെള അച്ഛൻമാര് കെട്ടാനുണ്ട്
ഏഹ് അപ്പല്ലേ രസായിക്കാറല്ലേ എല്ലാരും കൊറെ ആൾക്കാരെ എടക്കണ്ടാവും
ഉം എല്ലാവരും ഉണ്ടാവുമ്പ രസല്ലേ ഉം പെരുന്നാൾ അങ്ങനെ പരിപാടികള്
ആഹ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോ ആഹ് ആ ഓക്ക് കൊറേ അല്ല അല്ലേ കളിക്കാനൊക്കെ ആള് ഉണ്ടാവോക്കാരല്ലേ
ആഹ് കളിക്കാൻ കുട്ടിയാണ്ട് അതാണ് അവിടുന്ന് പോരാന്നും കുട്ടി വെക്കൂല അങ്ങോട് പോരുമ്പോളേ ഇവിടെ ഒരാക്ക് ഞാൻ അവിടെ കാര്യം ഇഷ്ടം ഞമ്മക്ക് നമ്മളെ വീട്ട് ക്ക് റസ്റ്റെടുക്കാൻ വരോ ആഹ്
ഇതു കൂടി ഉണ്ടാകുമ്പോ നമ്മുക്ക് റസ്റ്റ്എടുക്കാം അങ്ങനെ കൈ സാ ഇത് കയൂലല്ലോ
കയ്യൂല അതാണ്. അപ്പ അമ്മക്ക് അധികം പണിയെല്ലാം ഇണ്ടാവും. മരക്കലല്ലേ അപ്പം അമ്മക്കധികം പണി യെല്ലാം ഇണ്ടാവും ഉം
പ്രത്യേകിച്ച്
ആഹ് അതന്നെ
ഉം ഇവിടെ മോള്ക്കങ്ങന ക ആശീല് ആഹ് ആഹ് ന്നാ ശരി വരേ ആഹ് ആഹ്
ഉ